ഹലോ.
ആഹ് പറയെടി.
ഹലോ.
കേൾക്ണില്ലേ പറയെടി?
ആഹ് കേൾക്ണ്ട് ഉം പിന്നെ വൈകുന്നേര എന്താ ചായക്കെ ആയിട്ടില്ലല്ലേ?
ചായ പ്ലാസ്കില് ഇണ്ടാക്കി വെച്ചിട്ട്ണ്ട്.
ഉം അതെ നേരത്തേന്നെ കുടിക്കുവോ ചായ?
ഇല്ല അയിനിവിടെ ഇപ്പാക്ക് എപ്പഴും ചായ വേണം.
ആഹ് പ്രായായോർക്ള്ള സ്വഭാവാണ് ചായ ഇങ്ങനെ കുടിക്ക.
ചാ ചായിം ബീടി.
ഉം അവിടെ ഇപ്പാക്കു ഇന്റെ ഇപ്പാക്കും അങ്ങനെ തന്നെയാണ്. എപ്പളും ചായ ദാഹം ഇണ്ടാവുമ്പളും ചായ നമ്മള് ദാഹം ഇണ്ടാകുമ്പോ വെള്ളല്ലേ കുടിക്കല്?
ആഹ് ഞാനി ഇപ്പി ഒക്കാത്തൊരു കാര്യാണ് വീടിവലിക്ക അയിന്റെ സ്മെല്ല് ച്ച് വന്ന ഇപ്പ വീടിയല്ലോ വലിക്കുവേ?
ആഹ്
അപ്പ അയിൻ്റെ മണം ഇങ്ങട്ട് വന്നാ പിന്നെ ഇൻക്ക് തലവേദനേ ശ്വാസ് അലർജി ഇണ്ടായിട്ട് അലർജി ഇണ്ടായിട്ട് ശ്വാസത്തിന് തിങ്ങനൊക്കട് വരും എത്ര പറ്ഞ്ഞ്ണ്ട ഇജ് റൂമ് പോയിരുന്നോന്ന് പറയും എപ്പളും ഇപ്പ നമ്മക്ക് റൂമ് പോയിരിക്കാൻ പറ്റുവോ
പ്പ മരുന്നുടി
അകത്ത്ന്ന് വലിക്ക ആഹ് ഇപ്പ മരുന്നൊക്കെ ഇപ്പ കുടിക്ക്ണ്ട് പക്ഷെ വീടി വലി ഒരു കൊറവൂല്ല
ഏഹ് പ്രായണ്ടാവുലേ
ആഹ് പ്രായം അത്യാവശ്യം പ്രായൊക്കെ ഇണ്ട്
ഏഹ്
എഴുവത്തിനാല് വയസ്സ്
ഏഹ്
പിന്നെന്തൊക്കെയാ
പിന്നെ ചായെക്ക് എന്തേ സ്പെഷ്യല് ഇണ്ടാക്കുവോ
ച്ചറണ്ടാക്കുവോ ഞാൻ പറഞ്ഞ്ല്ലേ ഞാൻ നല്ലോം കടി കടിയൊക്കെ ഇണ്ടാക്കിരുന്നു ഇപ്പ ഇൻക്കെന്നെ ത ടിയൊന്ന് വെയിറ്റ് കൊറക്കണംന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് കൊറക്കണംന്ന് വിചാരിച്ചിട്ടേ
ആഹ്
ഞാനിപ്പോ ഭക്ഷണൊന്നും കഴിക്ക അതാ മധുരപലഹാരും എണ്ണക്കടിയൊന്നും ഇപ്പ കഴിക്കലില്ല സ്വന്തം വീടാണോ അതോ
ആഹ് ആഹ് കുട്ട്യാളൊക്കെ പൊറത്താണോ
ക്കെ പൊ
ആഹ്
ആഹ് കുട്ട്യാള് പൊറത്ത് പോയതാണ് വല്യോൻ ഇവടെ ഇണ്ട് ചെറിയോൻ പൊറത്ത് പോയതാ കേൾക്ക്ണില്ല ഹലോ
ആഹ് ആഹ് ചെറുതായിട്ട് കേൾന്നോളൂ ആഹ് ഞാൻ ചെമീല ഇങ്ങനെ അമത്തി വച്ചകേണ കേ അധികണ്ട് കേക്കണില്ല
ആഹ് എനിക്ക്ലോം കേൾക്കുന്നുണ്ട്
ആഹ് ഇന്റത് അങ്ങട്ട് കേൾക്കണ്ടാവും അവിടുന്ന് ഇങ്ങട്ട് ചെറു തായിട്ട് കേൾക്കണള്ളൂ
പിന്നെ സ്വന്തം വൂടാണോ അതോ രാത്രി ചോറും ചപ്പാത്തിയും ഒക്കെ ഇണ്ടാക്കും
ഉം
ഞാൻ നല്ലോ ചപ്പാത്തി ഇണ്ടാ ഞാൻ ചപ്പാത്തി കഴിക്കലില്ല എനിക്ക് ചപ്പാത്തി കഴിച്ചാല് പിന്നെരു ബുദ്ധിമുട്ടാണ് പിന്നെ തൈ തൈറോയ്ഡറഞ്ഞ അസുഖുണ്ട് ഉം എനിക്ക് ചപ്പാത്തിക്ക് കുഴപ്പന്നുല്ല തൈറോയ്ഡ്ൻ്റെ അസുഖം ഉണ്ടെനിക്ക്
അതെങ്ങനെ അറിയല് തൈറോയിഡ് അസുഖം
എനിക്ക് രക്തത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വണ്ണം
ഉം വണ്ണ ഉണ്ടാവോ
ഉം വണ്ണണ്ള്ളതും പെ ഷുഗറിന്റെ മാതിരി തന്നെ വണ്ണള്ളതും വണ്ണല്ലാത്തതും ഉണ്ട്
അല്ല തൈറോയിഡ് ഉണ്ടാവുമ്പോ ഉള്ള ഉണ്ടാവുന്നവർക്ക് വ വണ്ണം ഉണ്ടാവോ
ആഹ് തടി മെലിനോലും ഉണ്ട് കൂടനോലും ഉണ്ട് രണ്ടും രണ്ട ഐറ്റം ഉണ്ട്
ഈ കഴത്തൊക്കെ കഴത്തൊക്കെ കറുപ്പ് കളറാവോ
കഴുത്തിനല്ല എനിക്ക് രക്തത്തിലാണ്
ടെസ്റ്റ്യ്യലാ
ആഹ്
അയ്ന് മുമ്പേങ്ങനെണ്ടാവല് ക്ഷീണ അങ്ങനൊക്കെണ്ടാവൂല്ലേ
ഉം ക്ഷീണണ്ടാവും ഒറക്ക് ആഹ് പിന്നെ കയ്യുംകാലും കോഴയാ അങ്ങനൊക്കെണ്ട്.
തലമിന്നല്ണ്ടാവോ?
തലമിന്നലുംഒക്ക വരും പെട്ടന്ന്ങ്ങട് ക്ഷീണം വന്നാണ്ട് ഒറ്റക്കെടത്താ പിന്ന കൊറേ നേരത്ത്ങ്ങണെ
പിന്ന സെർജറി കയ്ഞ്ക്ക്ണാ
അയ്ന് ഇനിക്ക് രക്തത്തിലാണടി
ഏഹ് രക്തത്തില്ള്ളോൽക്ക് മര്ന്നയ്ക്കും.
ആഹ് മര്ന്നാണ് മറ്റോൽക്കാണ് ഓപ്പറേഷൻ വാണ്ട്യെ സെർജറി വേണ്ടിയെ ഒപ്പറേഷൻ വാണ്ടിയെ
ഉം എ രക്തത്തിലല്ലാത്ത അസുഖം എങ്ങനയ്ക്കാരം
രക്തത്തില് അന്നെതെന്നെമാതിരി പെട്ടന്ന് നീര് വരും ന്താ.. ശരീരത്തില് കാല്മലൊക്കെ അങ്ങനെക്കെണ്ടാവും മുടി കൊഴിച്ചില്ണ്ട് അത് കഴി അത് കഴ്ത്തില് മൊഴള്ളോല്ക്കല്ലേ
ആഹ് മൊഴെട്ത്ത് ഒഴിവാക്കലേക്കും.
ആഹ് അതാണ്.
ഉം
രാവിലെ വെറും വയറ്റില് ഓ ഗുളിക കഴിക്കണം ഉം രാവിലെ വെറും വയറ്റ വയറ്റില് കഴിക്കണാഗുളിക ഭക്ഷണത്തിൻ്റെ അരമണിക്കൂറ് മുമ്പ്
അയ്ന് ങ്ങനെ എത്ര കയിക്കണംന്ന്ല്ലേ എത്ര മാസ്ത്തിന്
ആ ണ്ട് മ് അ പിന്നെ ഇത് ണ്ടായി കയിഞ്ഞ മ്മള് മരണം വരെ കഴിക്കണംന്നാ പറിന്നത് ഒയ് വാക്ക്യോല് ചെലൊലൊക്കെ ഒയ് വാക്കീണ്ന്നൊക്കെ പറിണേക്ക്ണ്ത ഞാന് ഇപ്പ ഇൻക്ക് ടെസ്റ്റെയ്തിട്ടൊക്കെ നോർമലാ ന്നാലും ഇപ്പ അൻപതിന്റെ ഗുളിഗ്യെണ് ഫസ്റ്റ് ഉംഞാന് ഫസ്റ്റ്ൻക്ക് ഇരത്തഞ്ചിന്റെ ഗുളികേന് കഴിച്ചീന്നെത് പിന്നെ മാറൂല മാറും മാറൂലാന്നാ പറയി പറയിണത് ഇങ്ങനെമര്ന്ന് കഴിച്ചുകൊണ്ട്ക്കണംന്നാ പറയിണേ
ഉം
ഹലോ
ആർക്കുണ്ടാവാതിരിക്കട്ടേല്ലെ ഇങ്ങനെ ഓരോ
ആ മര്ന്ന്ങ്ങനെ കഴിച്ചോണ്ട്ക്കണം. അഹ് ഞാന് ആഹ് ഞാനയ്ന്റെടേലേ കേക്ക്ണ്ല്ലേ? ആഹ് ഞനയ്ൻ്റെടേല് ഇന്ക്ക് കാല്നൊരു ഓപ്പറേഷണ്ടായിരുന്നു. അപ്പ ആ ടൈമില് പിന്നെ ഞാന് ഓമിയോ മരുന്നേനി കയ്ച്ചീന്യത്. കൊറേ കാലം കൊലേ പിന്നെ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഓമിയോ കഴിച്ച്ണ് ട്ടൊ അങ്ങനെ കഴിച്ചുകൊണ്ട് ക്ക്ണെന്റെഡേല് തൈറോയ്ടിന് ഓമിയോ മര്ന്നെർന്നു പക്ഷെഇന്ക്ക് ഓപ്പറഷൻ വേണന്ന് പർഞ് ഞാനാ ഓപ്പറേഷത്തിന് ഞാൻ ഡോക്ടറോടർഞ് ഇൻക്ക് തൈറോയ്ട്ണ്ട് പിന്നെ അതൊന്ന് ചെക്കെയ്യണംന്നർഞ്, അങ്ങനെ ചെക്കെയ്ത് റിസൾട്ട് കിട്ടിയപ്പം ഇൻക്ക് ഇന്റെ ജീവിതത്തിലത്ര ടി എച്ച് എസ് ഇല്ല ഇരുവത്തഞ്ച്ന്റെ മേലെ കടന്ന്ണ് അയ്ല് പിറ്റേന്നോ ഒപ്പറേഷൻ പറഞ്ഞതെഞ്ഞി പ്രഷൻ പർഞ്ഞതേനി അതൊക്കെ മാറ്റി വെച്ച് അയ്ല് അന്നാണ് നിർത്തിയതാ ഓമിയോ മര്ന്ന് കുടിക്കല് അന്ന് ഡോക്റ്റ് കൊറേ മയക്ക് ഡോക്റ്റൊക്കെ കൊറേ ദേഷ്യപ്പെട്ട് സംസാരിച്ച് പിറ്റേന്ന് ഞാന് ഓമിയോ മരുന്ന് കുടിച്ചിട്ടേ അതോണ്ടാണ് തൈറോയ്ഡ്ങ്ങനെ കൂടിയെത്അർഞ്ക്കാണ്ട്
എന്താ ഹോമിയോമര്ന്നുട്ച്ചാല് തൈറോഡ്
നോർമലായിന് ഇൻക്ക് നോർമലായിനി പിന്നെന്തേ സംഭവിച്ചെ ഇൻക്കറീല പിന്ന ഞാൻ ഓമിയോ കുടിച്ചിട്ടില്ല ഈ അലർജിയും തൈറോഡും
ഈ തൈറോയ്ഡൊക്കെ എന്തോ എങ്ങനെ എന്തോണ്ട വര്ണേന്നാവൊ ലേ
അറീല
ഉം എല്ലാര്ക്കുണ്ട്പ്പലേ പെൺ സ്ത്രീകൾക്കാണ് കൂടുതലോണ് ലേ
ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെണ്ട് എന്റെ നാത്തൂന്ണ്ട് ഓക്കാണ് ഓക്കണ്
കേട്ട്ട്ട്ല്ല്യ
ഏഹ് പുരുഷന്മാർക്കില്ലാതേ.. ന്റെ പുരുഷന്മാര്ക്കുണ്ട്
ഏ സ്ത്രീകൾക്കാണ് കൂടുതല് കേട്ടിട്ടുള്ളതോൺ
ന്റെ ആങ്ങളന്റെ എളാപ്പാന്റെ മരോളെ മരോക്ക്ണ്ട്, ഓള് പിന്നെ പ്രസവ ത്തിലാണ് വയറ്റില്ള്ളപ്പളാണ് ഓൾത് കണ്ടുപിടിച്ചത്
ഉം പണ്ടൊന്നും ഇങ്ങൻത്തെ രോഗൊന്നുല്ലേനി തോന്നൂലേ
പ പണ്ട് ഏത് രോഗാല്ലത്
ഇപ്പൊ ഓരോ പേരുണ്ട്
ഉം
അയ്നൻസര്ച്ച് പേരും ഓരോ രോഗും
ഇഷ്ടംപോലെ ഹോസ്പിറ്റല്കളും
ഉം അതന്നെ അതായിരിക്കും ഇഷ്ടംപോലെ ഡോക്ടർമാരുംണ്ടല്ലോ തെൽങ്ങും വെൽ
ആഹ് അതന്നെ
അപ്പൊ ഓൽക്കിഷ്ടം രാേഗ് രോഗ്യാള് വര്ന്നതല്ലേ
ആന്ന് അതൊക്കെ നമ്മളെ ഭക്ഷണ രീതി കൊണ്ടും ഇതോണ്ടൊക്കെതന്നേണ് അന്നൊക്കെ അർഞ്ഞാല് വല്ലിമ്മിം ഓലൊക്കെ പറിം വാഴ്ക്കുണ്ട ഇണ്ണിക്കാമ്പ് ഇങ്ങനെ ചേമ്പ് ഇതൊക്കെ ഇങ്ങനെ ഇണ്ടാക്കി ത് ന്നും ചോറൊന്നും കിട്ടല് കാെറവെയ്നി മ
നമ്മള് കടേ കടേന്ന് വാങ്ങ്ണ ഓരോ പച്ചക്കറിം ഫ്രൂട്ട്സും അയ്ലൊക്കെ തന്നെല്ലേ
ആഹ് എന്നെങ്കിലും ചോറ്ട്ടൊള്ളൂ അധിക ദിവസം കഞ്ഞ്യയ് ക്കാരം അയ്ക്കെന്തെങ്കിലും കൂട്ടാനാ ഇണ്ടാക്കും ഉം
പിന്നാ ആക്കാ ചെന്നിട്ട്ന്നെയ്ക്കാരം ഇങ്ങനെ ഓരോ രോഗങ്ങള് വര്ത് ന്ന്
ഞണെയ്
ഉം
പണ്ടൊക്കെ നമ്മ സ്വയം നെല്ല്ണ്ടാക്കി ഒക്കെ അല്ലേയ്രുന്നാേ അന്നക്കാ
ആഹ് അതെ ഇപ്പ അതൊന്നും ഇല്ലല്ലോ ഉം ഉം ഇപ്പൊ ഞ്ഞി സ്വയം ഇണ്ടാക്ക്യാലും അയ്ന് മറ്റേ മിച്ചറും മറ്റെതും വളമ കൊണ്ടന്ന് ഇട്ടാെട്'ക്കാതെ ആരെങ്കിലും ഇണ്ടാക്കാേ പണ്ട് അർഞാൽ കോഴിക്കൂട്ട്ന്ന് കോഴിക്കൂട്ട്ന്ന് കോഴിന്റെ വേസ്റ്റ് അത് കോഴിക്കാട്ട ഇട്ത്ത് ഇടാ പിന്നെ പശുവിൻ്റെ ചാണകം ഇണ്ടാക്കാ അഹ്മിച്ചറോ ല്ലെ ഇപ്പ ഇപ്പ കുരുടാനും വാറല്ലതും മറ്റ് റ്റതും മർച്ചതുും ആയിട്ട് ഉം വെഷം വെഷല്ലേ
ഉം ഒരു കറിവേപ്പില കടേന്ന് വാങ്ങാേ മല്ലിയെല അതിലൊക്കെ പ്പ അതന്നല്ലേ
ഉം അയ്ലൊക്കെ അതന്നെ
ഉം
ഇജും കൃഷെയ്യോ ഹലോ
ആഹ്
കൃഷി ചെയ്യലുണ്ടോയ്ക്കാ
കൃഷിണ്ട് മാെ ഞാന് മുളക്ണ്ട് മുളക്ണ്ട് ഹലോ
ആ പറി കേൾക്കണ്ട് പറി പറി
ആഹ് മുളക് കഴ്ച് പർച്ചൊക്കെ ചെയ്തു മുളക് ഇഷ്ടം പോലെണ്ട് പിന്നെ കറിവേപ് പ്പില മും മുരിങ്ങയില പപ്പായ അങ്ങൻത്തൊക്കെ ഇണ്ട്
അങ്ങനൻത്തൊക്കെണ്ട്ലേ
ആഹ് ഇങ്ങളവ്ടെ അഅ് ചെയ്യോ
ആഹ് ഞാനും അങ്ങൻത്തൊക്കെ ചെയ്യും മത്ത മത്തന് കുഴിച്ചിട്ടുണ്ട് എനിക്ക് മത്തന്റെ എല ഇഷ്ടാ. വെള്ള അയിന്റെ ആ മത്തൻ ഞാന് അല്ല പീടിയേന്ന് മത്തം കൊണ്ടന്നീരുന്നു ഉപ്പാ അപ്പൊ ഞാ ആഹ് അല്ല. ഞാൻ കുളിച്ചിട്ട് തന്നെ അപ്പം ആ വിത്ത് പീടിയേന്ന് മത്തം കറി വക്കാൻ കൊണ്ടുവന്നീനി അത് അത് അടുപ്പത്ത് വെച്ചുകണ്ടൊന്ന് ചൂടാക്കിയാണ്ട് പിന്നെ കൊണ്ടോയി കുഴിച്ചിട്ട്. ഇണ്ടാകാണെങ്കിൽ ണ്ടാവട്ട ഒക്കെ മുളച്ചും ചെയ്തു.
അടുപ്പത്ത് ചൂടാക്കിയാല് വേഗം മുളക്കയി
അക്കിയാല് വേ ഏ
ചൂടാക്കി എടുത്താല് വേഗം മുളക്കയിരിക്കൊ
അതെക്കാര ഓ ഒണങ്ങി ഒണങ്ങിയ.
അല്ല അല്ലാതെ നമ്മള് നേരിട്ട് അ പച്ചനെ കൊണ്ടയി കുടിച്ചിട്ടാല് ഉണ്ടാവൂല.
അങ് അ അങ്ങനെ ആയിട്ട് അങ്ങനെ കൊറേ എറിഞ്ഞു നോക്കി ഞാന് അത് ഇണ്ടായില്ല. എന്നാ ശരിട്ടോ അടുത്ത.
ആഹ് ശരി ശരി